കേൾക്കുന്നുണ്ടോ
ഓഹ് കേൾക്കുന്നുണ്ട്
എന്താ ചേർക്കാണോ
ഒറക്കുന്നില്ല ചെന്ന ഒടങ്ങ തെടുന്നാ വീട്ടിലള്ള എന്റെ വീട്ടിലാള്ള
അപ്പൊ ഫ്രീ ആയിട്ടിരിക്കാലേ
ഫ്രീയാച്ചാല് എന്നാലും ഏ ഫ്രീന്നെ പണിയുണ്ടാവും അതിന്റെടക്കൂടെ ഞാൻന്ന് വന്നതാ
ആഹ സ്കൂളില്ലല്ലോ ലെ പിള്ളേർക്കൊന്നും
ആ സ്കൂളില്ല കൊറെ ആയി വന്നിട്ട് മറ്റ പെരുന്നാളിന്റന്ന് വന്ന് പോയതാ അപ്പൊന്ന്ങ്ങോട്ടേക്ക് പോന്നു ആഹ നാളെ പോവും
ആഹ് ആഹ എങ്ങനെ മഴയൊക്കെണ്ടോ
ഇന്നിപ്പോൾമഴയില്ല എന്നിപ്പോ നല്ല വെയിലാ അവിടെ എങ്ങനെയാ
ഇപ്പൊ കൊറച്ചു ദുവസായിട്ട് മഴ കുറവാ ആഹ ഇല്ലന്നാലെ ഒന്നിച്ചാറി പോയേള്ളൂ
ഹേ ഇന്നലെ രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു പിന്നെ അങ്ങ് വെയിലായി മിനിയാന്ന് നല്ല മഴയ ഉണ്ടായിരുന്നു
ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങക്ക് കൊറെ ആയി കിട്ടിട് ഇപ്പൊ
ആണോ ആ ഇവിടെകെ നല്ല മഴയുണ്ടായിരുന്നു
അതെ ഇവിടെ ഒന്ന് സ്കൂളിക്ക് ഒമ്പത് മണി ഒമ്പര ഒക്കെ ആകുമ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചാറി പിന്നെ ഒന്ന് മൂടിക്കെട്ടി നിന്ന് വെയില് വന്ന് പിന്നെ വൈകുന്നേരം അതേപോലെ ഇ ഇങ്ങനെ മൂട കെട്ടിനിന്നു ഇടിയൊക്കെ ഉണ്ടായിരുന്നു പെയ്തില്ല ഇനി പാവുന്നല്ലേ ഉള്ളൂ
പിന്നെന്താ ഫുടൊക്കെ കഴിച്ചോ
ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ കിടക്കുകാണിപ്പോ
എന്തായിരുന്നു സ്പെഷ്യലായിട്ട്
സ്പെഷ്യൽ ആയിട്ട് വെച്ചിട്ടില്ല ചിക്കൻ ദാ ഉച്ചക്കെ കൊണ്ടന്നെ അപ്പനി വൈകുന്നേരത്തേക്ക ക വിചാരിച്ചു ഉച്ചക്ക് ഇപ്പോ ഒരി ഉച്ചക്ക് മീൻ ഹ് പീര വെച്ചതുണ്ടായിരുന്നു പിന്നെ മുതിരു പ്പേരിണ്ടായിരുന്നു നിങ്ങളതൊക്കെ തന്നെയല്ലേ പറയ
മീ മീനേന്ത്ദാ
ന നത്തലു മീനറിയോ ചെറിയ മീന്
നമ്മള് ബത് വത്തൽ മീൻ കറി
ആഹ് ഞങ്ങള് നത്തൾന്ന് പറയും അത് പീരവെക്ക
അത് നമ്മള് തേങ്ങാമുളക് ഒക്കെ ഒതുക്കിട്ടിട്ടാണോ അത് പണ്ട് എന്റെ കല്യാണം കഴിഞ്ഞുടനെ അവിടുത്തെ എന്റെമ്മായും വച്ചായിരുന്നു ഇതെല്ലാം ചെറിയ കുഞ്ഞ് മത്തിയില്ലേ അത് അത് പണ്ട് ആഹ് അത് മത്തിനിക് ഇഷ്ടല്ലാത്തതോണ്ട് ഞാനത് കൂട്ടിയിട്ടില്ല അങ്ങനെ എനിക്കിത് മനസ്സിലായിട്ടോ ആഹ പണ്ടെങ്ങാലെ വെച്ചരൊറ്റ വെപ്പ് ഞാൻ വെച്ചത് കണ്ടിട്ടുണ്ട് കല്യാണം അതെനിക്ക് പെട്ടെന്ന് മനസ്സിലയി അതാണോന്ന് ചോദിച്ചത്
ആ അതെ പിന്നെ തേങ്ങതുക്കിയിട്ട് മറ്റേ സബോളയും. ഇഞ്ചിയും വെളത്തുള്ളിയും കൂടി ഇട്ടിട്ട്.
അതെ ചക്കക്കൂരു ഒക്കെ ഉണ്ടാക്കുല്ലോ അങ്ങനെ.
ആ അതേപോലെ തന്നെ പുളിയും കൂടി ഇടുന്നേള്ളൂ പുളിയും കൂടിട്ടിടും. ഇടും ഇതില് മീന്ല്. മത്തി അതേപോലെ വെക്കട്ട ചെറീയ മത്തികളാണെങ്കി.
ആഹ് ആഹ് ച മ. മത്തി വെച്ചിട്ടുണ്ട് മത്തി ഞാൻ കൂട്ടുല്ല അത എനിക്ക്.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
അങ്ങനേയാൻ.
ആഹ് അതെ. ല്ലായെങ്കി ചെറീ മീൻ കിട്ടുമ്പോ അത് കഴിച്ചോക്ക് ഇത് നത്ത ലൊക്കെ കിട്ടുമ്പോളേ.
ആഹ് അതോ കിട്ടുമ്പോ അല്ലാർക്കും പൊരിച്ചു തിന്നാനാ ഇഷ്ടം അത് വേറെ കാര്യം.
പൊരിചിന്നേന അതെ അതാവുമ്പോ ക്രി്സ്പി ആവേല്ലോ. നത്തൽ പൊതുവേ അങ്ങനെ പിള്ളേർക്കും ആത.
ചെറിയ മീൻ ചെറിയ മീൻന്ന് പറ്ഞ്ഞാല്.
മുള്ളും കളയാനില്ല ങ്ങ് കടിച്ച് തിന്നല്ലേ വേണ്ടു.
അതാ അയ്ന് എന്റെ മോന് മീനോട് തീരെ താല്പര്യല്ല. ഓ മീനെ കഴിക്കൂല അതോണ്ട് വീട്ടില് മീൻ കൊണ്ട്രാനും പറ്റുല. അപ്പൊ മീൻ വാങ്ങ്യാ തന്നെ അവന് വേറെ സ്പെഷ്യലായിട്ട് വേറെ എന്തേം വാങ്ങേണ്ടിരും.
ആഹ്.
അങ്ങനെ മീ വാങ്ങണ ദിവസം അവന് പൊറോട്ട വാങ്ങും പൊറോ. ട്ടോ ആവുമ്പ അയിന്റെ കറിയും കിട്ടോല്ലോ അപ്പൊ. അയ്മര് അവന് അവന് ഭയങ്കര തൃപ്തിയാകും ചെയ്യും. അത് കിട്ടി കഴിഞ്ഞ.
അതെ ആഹ് ഒരു മീനും കൂട്ടില്ലേ?
മ് മ് മീന് കൂട്ടേല്ല. ഞ്പ്പ ഞമ്മള് ചിക്കൻ കറിയാന്ന് പറഞ്ഞ് കൊടുത്താല്. അവ മണത്ത് നോക്കും ഇത് ഇതെല്ലല്ലോ ഇത് മീനല്ലെ മ്മച്ചി ച്ചും ഇന്നോട്.
ചെറിയൊ അവൻ പഠിക്കുന്നുണ്ടോ?
ആഹ് മോന് വല്യ മോന് നാല്ൽ രണ്ടാമത്തോന് രണ്ടാം ക്ലാസ്. ഞ്ച്ല്ത്തി. മോളുണ്ട് ഒമ്പത് ഒമ്പേലുള്ള.
ആഹ് ആഹ്.
രണ്ട് മോനും ഒരു മോഏ മോളുവാ.
ഒരു മോളല്ലേ ആഹ്. രണ്ടാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോ മണം പിടിച്ചിട്ട് അറിയാൻ പറ്റുവല്ലോ.
ആ അതൊക്കെ അവന് എന്ത് കഴിക്കാനേ അവന് ആദ്യം മണത്തോക്കിട്ടെ കഴിക്കുള്ളൂ.
ആഹ് അതെ.
അവന് ഇഷ്ടപ്പെട്ടതാണോന്ന് ആഹാ അവന് മ്മക്ക് ഇഷ്. ട്ടപ്പെട്ടതാണോ എന്താ നോക്കിട്ടാ അവൻ കഴിക്കുള്ളൂ.
ആഹ് ആഹ്.
ഇന്നതാന്ന് പറഞ്ഞഞ് കൊടുക്കാൻ പറ്റും അവന് വെള്ളപ്പം പറ്റൂല്ല. അപ്പൊ ഞാൻ എന്ത് പണിയാട്ടും ദോശ ഇഷ്ടാ ദോശന്നു ആദ്യം ഇഷ്ട. ടല്ലായിരുന്നു. പിന്നെ എന്തോ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ. ഈ വെള്ളപ്പത്തിൽ കൊറ്ച്ചും കൂടെ വെള്ളം കൂട്ടി കൊടുത്താല് ദോശക്ക്ള്ളതായി പോവല്ലോ.
ആഹ്.
അങ്ങനെ കലിക്കിച്ചുട്ടൊടക്കും ചെലപ്പം ചോച്ചും എല്ലമ്മച്ചേ ഇത് വെള്ളപ്പല്ലേ ഒഴിക്കും. അല്ലാടാ അത് ന്റെ ആകൃതി നോക്കട പറിം കളിക്കി ഒഴിച്ചൊട്ത്താൽ . പിന്നെ അവൻ ഈ രാവിലെ പിന്നെ അവന് വേറെ ന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വരും.
ആഹ് അതെ.
അപ്പൊ അങ്ങനൊക്കെ കഴിക്കാൻ കൊടുക്കലോ.
എരട്ടി പണിയാവും ഒരാൾക്ക് ഒന്നും പിടിച്ചില്ലന്ന്ണ്ടെങ്കിൽ.
തോണ്ടേ ഭയങ്കര പാടാ അതൊണ്ട് മീൻ അങ്ങനെ വാങ്ങലേ ഇല്ല കൂടുതലും ചിക്കനാ വാങ്ങല് അതൊക്കെ കഴിക്കൂ ഇനിപ്പൊ ചിക്കൻ കറി വച്ചു വെച്ചാ തന്നെ ചെലപ്പോ തോന്നിയെങ്കിൽ മാത്രം കറിയിലുള്ള എടുത്ത് കഴിക്കൂ അല്ലെങ്കിൽ പൊരിച്ചതാ പിന്നെ ഇഷ്ടം
ആഹ് ആൺകുട്ടികൾ പൊതുവെ അങ്ങനെ കാണാത്തതാണ്
ആഹ് രണ്ടു പേരും അങ്ങനെ തന്നെ കറിയത്തിനോട് വലിയ താല്പര്യമില്ല പൊരിച്ചത്
അതെ ആഹ് ആഹ്
എങ്ങനെങ്കിലും കഴിക്കട്ടെ എന്നു വെച്ച് പല രീതിക്ക് ഉണ്ടാക്കി കൊടുക്കല്ല
അതെ അതല്ലേ വേണ്ടത് എങ്ങനെലും അകത്തായ മതിയെല്ലോ
ആഹ് അതന്നെ എന്നും ഒരേ പോലെ കറി ഉണ്ടാക്കുമ്പോ നമ്മക്കും ചടക്കും മറ്റുള്ളവർക്കും ചടക്കും
അതെ അതെ ചെറിയ പിള്ളേരാണെങ്കി പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല
അതാണ്
ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെിൽ പിന്നെ അത് തിരിഞ്ഞു നോക്കില്ല
ആഹ് ആഹ്
ഉം അപ്പൊ വീട്ടില് വന്നിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ?
എങ്ങനെയാ
വീട്ടിൽ വന്നപ്പോ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ ചോദിക്ക.
വീട്ടില് പറയാതെ വന്നേ അപ്പൊ ഇതെന്താ ഒരു കാർ എഹ് കാറില്ലാതെ മഴയതന്ന് വെച്ചല്ലേ അതേപോലെ ചുമ്മ എടുത്ത വായി ചോദിച്ചു അപ്പൊ ഞാൻ പറയും എന്തിന് ഉമ്മ പറയണേ ഞാൻ അങ്ങനെ വിചാരിച്ച് ഞാ ഇങ്ങോട്ട് പോന്ന് വരിണ്ട് എന്റെ ഉപ്പ വന്ന് കേറിയാരുന്ന്, എന്റെപ്പനോട് ചോദിച്ചു നിങ്ങൾ എന്താ കൊണ്ടു വന്നേന്ന് ചോദിച്ച് ഉമ്മ ചോറും ഉമ്മച്ചി പിന്നെ കൂടുതലും എന്തായാലും ഉണ്ടാവും ഇവിടെ എപ്പ വന്നാലും സാധനത്തിന് ബുദ്ധിമുട്ടായില ഉമ്മച്ചി എപ്പഴും കറക്റ്റ് വെക്കുന്ന ആളല്ല അതുകൊണ്ട് സമാധാനാ അതോണ്ട് പറഞ്ഞില്ലങ്കിലും വന്ന് കേയറാ ആയിര് ഇന്റെപ്പാനോട് ഉമ്മമ ചോദിച്ച് നിങ്ങ ശ എന്ത കൊണ്ടോന്ന് ചോദിച്ച് ഇപ്പൊ വരുമ്പോ ആഹ് ചിക്കൻ കൊണ്ടുവരല്ലേ ഉപാക്ക് ചിക്കൻ ഇ കടയിണ്ട്, അപ്പൊ അവിടന്ന് വരുമ്പോ ചിക്കൻ കൊണ്ട വരല്. ഇവളെന്താ കൊണ്ട വന്നേന്ന് ചോദിച്ചു, അപ്പ ഞാനൊന്നും കൊണ്ടോന്നില്ല അപ്പ ഉപ്പ ചോയിച്ച്, നിങ്ങക്കിപ്പ എന്ത എന്താ വേണ്ട ചോദിച്ചിണ്ട് ഉമ്മ ചോദിച്ച ഉപ്പനോണ്ട് എന്നോട് ചോദിച്ചു നിനക്കിപ്പ എന്താ വേണ്ടേ, ഞാൻ പറയാ ഒന്നു വേണ്ട
ആഹ് ഉം അതെ ആഹ് ഇനി വൈകുന്നേരത്തേക്ക ആക്കാലോ
ആഹ് വൈകുന്നേരത്തേക്ക് എന്തെങ്കിലുമൊക്കെ ആക്കാം അങ്ങനെ വലിയ നിർബന്ധ ഒന്നുമില്ലല്ലോ ഓ നിർ അങ്ങനത്തെ വലിയ നിർബന്ധ ഒന്നും ഇല്ല ഇന്ന വേണം
എന്നാലും അവർക്കൊരു വിഷമാവോല്ലോ മക്കള് വരുമ്പോ ഒന്നും നേരെ കൊടുത്തില്ല വിചാരിച്ചിട്ട്
ഉവ്വ് ഇവിടെ അടുത്തന്നെ ജ്യേഷ്ഠന്റെ വീട് അവരൊക്കെ ഇപ്പം വേറെ മാറിയത് അവര് അദ്യം അവിടെത്തന്നെയായിരുന്നു ഇങ്ങടെ വീട് തറവാട് പൊളിച്ചാരുന്നു പിന്നെ ഞങ്ങൾ എല്ലാരും അവിടെ ഉണ്ടായിരുന്നു പിന്നെ തറവാട് ഒന്ന് ഇതാക്കി ഇപ്പ ഞങ്ങൾ രണ്ടും ഇപ്പ വെവേറെ ആയതേ ഉള്ളൂ. പിന്നെ ചെറിയ അനിയത്തി ഇവിടെ ഉണ്ടാവും ഓടെ ഹസ്ബന്റ് ഗൾഫില, പ ഓക്ക് സ്വന്തം പെര അവിടെ അപ്പൊ പിന്നെ ഓള് എപ്പോളെങ്കിലുമൊക്കെ പോയി ഒന്ന് തട്ടിമോട്ടി പോയിട്ട് വരുള്ളൂ, അപ്പോ ഓള് അവിടെ
ആഹ് ആഹ് അപ്പൊ ഇപ്പ എല്ലാരും കൂടുതൽ ഒന്നിച്ചിട്ട്
സ അ
അ അതെ ആഹ് ആഹ് അപ്പൊ ഉമ്മ വാപ്പക്കെപ്പ ആരുടെകൂടെ
ഇവിടെേ തറവാട്ടില്
ഒറ്റക്ക
ആ ആങ്ങളെണ്ട് ചെറിയ ആങ്ങളെണ്ട് ചോബിടില്ല അവന് ഗൾഫിലാ ആഹ് ഓനും ഗൾഫിലാണ് പക്ഷെ നാത്തുവിനെ എന്തോ ഇപ്പ പരീക്ഷ എന്തോ ആയിട്ട് ഓള വീട്ടില്ല
അതെ
ഒരു മോളും ഉണ്ട് അപ്പൊ ഓര അവിടെയള്ളേ
ആഹ് ആഹ്
ഇവിടെ അടുത്ത് തന്നെ മോളോ ഇടക്കിടക്കൊക്കെ അങ്ങോട്ട് കൊണ്ടുവരും അങ്ങനെ ഇടക്കൊക്കെ വന്ന് ഇവിടെ വന്ന് പട്ടന്ന് പോകും പരീക്ഷൊക്കെ ആകുമ്പോ അവനന്റെ വീട്ടിലാവുമ്പോ ഇവിടെ ആയാലും ഒരു പണിയില്ല നാലും ഓരുക്ക് ഉണ്ടാവുമല്ലോ പണിയെടുക്കണം എന്നുള്ളഒരിത് ഇത്ണ്ടാവുമല്ലോ ആർക്ക ക നമ്മക്കായാലും അങ്ങനെ തന്നെല്ലേ അടങ്ങി ഒതുങ്ങി ഇന്നിട്ടതാക്കാൻ കഴിയൂല്ലല്ലോ
അതെ സ്വന്തം വീട്ടില എങ്ങനെ മിണ്ടാട്ടിരുന്നാലും ഹസ്ബൻഡന്റൊടെ പോയി കഴിഞ്ഞ് മീറ്റ് നടക്കും
ആഹ് അതാണ് അ ഇന്റെ അമ്മ അടുക്കളയില് പിന്നെ ഒരാളും കേയറേണ്ടി ആവശ്യമില്ല ഇവിടെ പുറമെള്ള എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് തീർത്താ മതി അടുക്കളയിൽ ഫുൾടൈം ന്റെ അമ്മ ഉണ്ടായിക്കോളും എല്ലാം എന്തുണ്ടെങ്കിലും ഒക്കെ അടുക്കളയിൽ രാവിലെ എണീറ്റ് രാത്രി പതിനൊന്നണി വരെ അവിടെ ഉണ്ടാവും എന്താണെങ്കില അടുക്കളേക്ക് നോക്കി രണ്ട നാത് ത്തൂൻമാർക്കും ആ ഒരു കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായി
ആഹ് ആഹ് ആഹ്
അടുക്കളയിൽ കേയറണ്ടേ ഓൽക്ക് ഓരോ പണി കഴിഞ്ഞാൽ ടയുടെ കയറി ഇരുന്ന് പഠിക്കുക എഴുതൂ എന്ത എന്തുവാവാ പക്ഷെ എന്നാലും ഓൽക്ക് മനസ്സിന് ഉറക്കാൻ കഴിയൂല
പറ്റില്ല അങ്ങനെ ഉമ്മ ചെയ്യുന്ന കാണുമ്പോുമമ്മള് അമക്കൊക്കെ അങ്ങനെ തന്നെ
അപ്പൊ പഠിക്കണം ആ പഠിക്കാനും അങ്ങോട്ട് പോയതാ ലീവിന് വന്ന് പിറ്റേന്ന് പോയതാ പിന്നെ ഇടക്കൊക്കെ വന്ന് പോവും ഒന്ന് തട്ടി കൂട്ടിക്കെ ഒന്ന് അടിച്ചാരിയിട്ട ട്ട് പോവോള്
ആഹ് ആ ഇനി പരീക്ഷൊക്കെ കഴിയുമ്പോ വരുലോ
ആ ഞ്ഞി പരീക്ഷ കഴിഞ്ഞാ പിന്നെ ങ്ങോട്ട് വരാലോ
അതെ
ഞമ്മള് പണിയൊക്കെ എടുത്തിട്ട് ഇനി പരീക്ഷ തൊറക്കും പാടല്ലോ
ആ അതെ ആ ടെൻഷൻങ്ങ് മാറിക്കിട്ടും അതെ അത് മാ ആലോചിച്ചിട്ട് ഇനിയിപ്പോ എന്തായാലും ചെയ്തു പോയിട്ടാണ് എന്നുള്ള ടെൻഷൻ വേണ്ടല്ലോ
വേണ്ടല്ലോ ടെൻഷന്
അതെ നമ്മൾ പറഞ്ഞാലും കേക്കില്ലല്ലോ അവരെ കു എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും
ആഹ് എല്ലാം കൂടാനും വല്ല ഉഷാറ കൊഴപ്പൊന്നുല്ലട്ടോ നമ്മക്കൊന്നും
അപ്പൊ എനിക്കൊരു വയ്യണ്ടോ വന്നിട്ട് ഞാൻ എന്റെ വീട്ടിലിരിക്കണേ അപ്പൊ അതാണ് ഇവിടെള്ളവര് പറയണെ അടെ പോയിക്കഴിഞ്ഞാൽ നീ എണീറ്റ് എനിക്ക് കുനിയാൻ പാടില്ല അപ്പൊ അങ്ങട് പോയി കഴിഞ്ഞാൽ ഈ കുനിഞ് എന്തെേലും ചെയ്യും അപ്പൊ മാറിയിട്ടും പോയാൽ മതി പറഞ്ഞ ട്ട് ഇവിടെ എന്റെ വീട്ടിൽ ഇരുത്തി ഇരിക്കുവാ അവിടെ ചെല്ലുമ്പോ നമ്മക്ക് ഒന്നും അവര് ചെയ്യണ്ടാ പറയും പക്ഷെ
ചെയ്തു പോം പിന്നെ അതുമല്ല നമ്മടെ കാര്യങ്ങൾ തന്നെ നമുക്ക് ചെയ്യണ്ടാ ഒരവസ്ഥ ത് അവിടെ പോയി കഴിഞ്ഞല്ലേ ഇവിടുന്നാക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇത് കാര്യം നമുക്ക് പറയാം പക്ഷെ അവിടെ പോയാൽ ചെയ്യാഞ്ഞിട്ടല്ല എന്നാലും നമുക്ക് മനസ്സിന് തോന്നൂല.
ആഹ് അതാണ് എല്ലാരും പറയണത് ഇനി ഇതാ
ണെങ്കിലും എന്ത് എന്ത് വന്നാലും നമ്മൾ എണീറ്റ് പോയി
പോകും അതെ കുഞ്ഞുങ്ങളുടെ കാര്യമാണെങ്കിലും അതാ പറയണെ ഇവിടെ ഉള്ളവര് എല്ലാം അതാ പറയുന്നെ കുഞ്ഞുങ്ങളുടെ കാര്യമാണെങ്കിലും
ഇത് ഇപ്പം കൊടുക്കാ ചെയ്യാൻ നോക്കിയാ എല്ലാം ചെയ്തോളൂ ഇനിപ്പോ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒ ചെകിരിട്ടാനും കുഴപ്പില്യ
അവര് പറയും ഒന്നും ചെയ്യേണ്ടാ പറ പക്ഷെ നമ്മളിപ്പോ എത്രയാ നോക്കിയിരിക്ക
എത്രയാന്ന് വിചാരിച്ചാൽ നമ്മൾ എണീക്കും
ആഹ് അപ്പം എണീറ്റ് ചെയ്തു പോകും അ പ്പം എല്ലാവരും അതാ പറയണേ കുറഞ്ഞിട്ട് പോയാൽ മതി ഇവിടെ നിക്കേയെന്നു പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ നിർത്തിക്കില്ലാ
ആഹ് ആഹ്
ഇല്ലെങ്കിൽ ഇപ്പോ ഞാനിപ്പോ വന്നിട്ട് ഇപ്പോ രണ്ടാഴ്ചയായി അപ്പൊ ഇപ്പൊ പോവാ വിചാരിച്ചിട്ട് ഇങ്ങനെ നിക്കുമ്പോഴണത് കുറച്ച് കണ്ടിട്ട് പോയാ മതിയെന്നു പറഞ്ഞത്.
ആഹ് ആഹ് പിന്നെ വേറെന്ത് ആഹ് ഓക്കെ ശരി എങ്കിൽ